ഹലോ കേക്കുന്നൊണ്ടാ കേക്കുന്നൊണ്ടേ
ആഹ് ഇ ഇപ്പ കേക്കാം ഇപ്പ കേക്കാം ആ കേ കേൾക്കാം കേൾക്കാം എനിക്ക് കേൾക്കാവോ ഇപ്പൊ കേൾക്കാവോ ആ ഓ ഇപ്പൊ സൗണ്ട് ഒന്നും കേൾക്കുന്നില്ല കേട്ടോ ബാക്ക് ബ ബാക്നോയിസൊന്നും കേൾക്കുന്നില്ല
ആ ആ ആ പിന്നെ ഫുഡുക്കെ കഴിച്ചേ
പ്പഴേ പിന്നെ ആ പിന്നെ ഇനിയിപ്പ നമ്മള് ഞാന് കുറച്ച് ജോലി ഉണ്ടായിരുന്നു ജോലി ഉണ്ടായിരുന്നപ്പ ഇച്ചിരി ഇനി അതൊക്കെ ഇനിയിപ്പം വൈകിട്ടത്തേക്കിനൊക്കെ ഉള്ളതെ ആക്കി എടുക്കണം അങ്ങനെയൊക്കെയിരിക്കുന്നു ആ പിന്നെ ആ ഇന്നൊരു എനിക്ക് ക്കെ ഒരു മാമോദീസ നാളെയുണ്ടേ അപ്പൊ ഇപ്പം നമ്മള് ഞാനൊരു ഓ ഇന്നൊരു കടയിൽ പോയായിരുന്നു നമ്മള് ടൗണിലേ അപ്പൊ സ്വർണം പണ്ട് സ്വർണത്തിനൊക്കെ എന്താ വില കൊടുക്കായിരിക്കാൻ പറ്റത്തില്ലല്ലോ മ്മള് ചെറിയ ഒരു ഗ്രാമിനാണേലും ഇപ്പെ ന്തോ വെലയാ ആ പത്തൊ ത്ത് ഇരുപതിനായിരം
ആഹ്
രൂപയാവും പണി കൂലി കൊട് എല്ലാം കൂടെ എടുത്ത് വരുമ്പോ അത്രയൊക്കെ ആയി ഏകദേശം ഒന്നേകാല് തൊട കഴിയാറായി പണ്ടൊക്കേന്ന് പറയുന്ന നമുക്ക് ആ നമു പ് പിന്നെ പണ്ട് സ്വർ ണ്ണത്തിന് എന്ന്പറഞ്ഞ് കഴിഞ്ഞാ അത്ര വില വിലയില്ല എന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ക്ക് എനിയ്ക്ക് തോന്ന എന്റെ കല്യാണൊക്കെ കഴിക്കുന്ന സമയത്ത്ങ്ങാണ്ട് നാലാ നാലായിരത്തിയോ അങ്ങനേതാണ്ടെ യുള്ളൂ നാലായിരം ഇല്ല നാലായിരത്തി ആകെ വെല ഉയരാൻ അന്ന് നമുക്ക് സ്കൂ സ്വർണത്തിനെകുറിച്ച് ഇത്ര അറിയത്ത് ത്തിലല്ല. ആൾക്കാരൊക്കെ അന്ന് സ്വർണ്ണം കൈയ്യി വെച്ചിട്ടുള്ളവരൊക്കെ ഇപ്പൊ കോടീശ്വരന്മാരാ ഇല്ലെ ര് പത്ത് പവൻ്റെ സ്വരണ്ണം സ്വർണം ഉണ്ടെങ്കില് പത്ത് പവൻ സ്വർണം ഉണ്ടെങ്കില് പത്തു ലക്ഷം രൂപ എന്തുവാണേ പെട്ടെന്ന് എന്തു പെട്ടെന്നാ അത്രയും ഇതായത്
പെട്ടെന്നായിര്ന്ന് ഈ ഒര് ഈ ഒരു വർഷം ർഷം കൊണ്ടാണ്
യുദ്ധവാ യുദ്ധവായത് കൊണ്ടാണ് ഇത്രയും വെല കേറി കേറി പോയത്
എനിക്ക് തോന്ന്ന്ന് ഈ ഒരു ഈ ഒരു വർഷം ആ കൂടിയിട്ട് സ്വർണ്ണ വെല
അത് കൊണ്ട് ഇപ്പൊ ഇപ്പം കല്യാണം കഴിക്കുന്ന ആൾനുന്ന്ന്ന് പണ്ട് നമ്മളിപ്പൊ ഒരു അൻപതു ത് ഊ പിന്നെ പവനോ ഇപ്പൊ ഒരു കൊച്ച് കല്യാണം കഴിക്കുമ്പോ ആ അതിനോ ഉണ്ടെങ്കി ചിലപ്പോ പത്ത് പവനോ ഇപ്പത്തെ പിള്ളേർ പിന്നെ പൊതുവേ സ്വർണത്തിനോട് താല്പര്യം കാണിക്കുന്നില്ല പണ്ടത്തെ പോലെ അല്ല ഉരുട്ടോണ്ട് നടക്കാനും വല്ല്യ താൽ പര്യം കാണി ക്കുന്നില്ല
ഇപ്പം അതുപോലെ പെമ്പിള്ളേരും ഇല്ലല്ലോ
അതെ ഇപ്പൊ ആ അത് സ്വർണം ഞാനിപ്പോ ഓർക്ക നമുക്കിപ്പോ പണ്ട് ഒരു ഗ്രാമ് ഒരു ചെറിയ ഒരു ഗ്രാമ് എന്ന് പറയുന്നത് നമ്മളത് വല്ല്യ വെല മതിക്കത്തൊന്നും ഇല്ല ഒരു ഗ്രാമ് എന്ന് പറഞ് ത്തോണ്ടി ഒര് ഗ്രാം കയ്യിലുണ്ടെ എത്ര രൂപായാ? സത്യത്തി
ഇപ്പം നല്ലൊര് തുകയായി.
പിന്നെ എന്റെ കയ്യിലൊക്കെ എന്ത് സ്വർണം ഉണ്ടായിരുന്നു പക്ഷെ അതൊന്നും നമ്മൾ അത്ര വെല കൽപ്പിച്ചില്ല പറഞ്ഞിട്ട് കാര്യ
എല്ല ഇപ്പം നല്ല പൈസ വേടിക്കായിരുന്നു. സ്വർണം കൊടുത്ത്.
ഇയ്യോ എത്ര രൂപാ കിട്ടും നമുക്ക് എത്ര രൂപാ നന്നായിട്ട് ഇപ്പം പക്ഷെ ഇപ്പം സ്വർണ്ണം കയ്യി വെച്ചിട്ടുള്ളോർക്കെന്ന് പറഞ്ഞ് കഴിഞ്ഞാ നല്ലൊരു മൊതലാ നല്ല ഒരു ഇതാ ഇല്ലേ ഇപ്പൊ ഞാൻ പറയാ ഇപ്പൊ ഒരു വീട്ടിലിപ്പൊ ഒരു കൊച്ചിന് ഇപ്പം വിദ്യാഭ്യാസം കൊട് ക്കെണം അപ്പ അയിന്റെ വീട്ടി ഇപ്പൊ ഒരു പത്ത് പവനോ ചിലപ്പോ ഏതൊരു ആറി ആര്ടെ ഒക്കെ കയ്യിയിലായെലും പത്തോ പന്ത്രണ്ടോ ഒക്കെ കാണുവെല്ലോ? അവർക്ക് അതുകൊണ്ട് വിറ്റെന്ന് പറഞ്ഞാലും ലോ ലോൺ എടുക്കാതെ പുള്ളേരെ എന്തിലെലും ഹയെർ സ്റ്റഡീസിന് വിടാൻ പറ്റും പണം ഇല്ലെ? ഒര് വെരാ ഒര് നാല് വർ ഷം മുമ്പ് പറ്റോ ഇല്ലാ അത്രിം അത്രേം പത്ത് പവൻ സ്വർണ്ണോണ്ടല്ലേ പതിനഞ്ച് പവൻ സ്വർണ്ണോണ്ടല്ലേ പറ്റുവോ ഇല്ല അങ്ങനൊരു പിന്നെ ഇതിങ്ങനെ കൂടി പോയി പോയിപ്പോയി അവിടം വരെ ചെല്ലുവൊന്നും അറിയത്തില്ല സ്വർണ്ണത്തിന് ഇനിയും വെല കൂടുവെന്നാ പറയുന്നെ
ഇപ്പം കൂടുവല്ലേ ഇപ്പം കൂടിക്കൂടിയല്ലേ കൊറഞ് എടക്ക് കൊറഞ്
അങ്ങനെ ഇനി എനിക്ക് തോന്നുന്നില്ല ഇനിയിപ്പ അങ്ങനെ സ്വർണ ത്തിന് ഒരു ലക്ഷത്തി താഴെ പോവത്തില്ല എന്തായാലും
പോവത്തില്ല ഇനി
അതെ ഇപ്പം ഇന്ന് ഈ നിസാരി ഞാനാണെങ്കി ഈ ഒര് ജ്വല്ലെറി ഒര് ചിട്ടി ചേർന്നായിരുന്നു. ആഹ് ഇപ്പ അതു കൊറെ വർഷത്തിന് മുമ്പ് വേറെ ഞാൻ എടയ്ക്കൊന്ന് പുതിക്കി അതിപ്പൊ ഒന്നും അറിയാതിപ്പം ഒരു പതിനായിരം രൂപയായി അതിനകത്ത് ഒന്ന് എ വല്ലപ്പോഴും ഒണ്ടായി സ്വർണത്തിന്റേതായിട്ടുള്ള വില കൂടി അതിനകത്ത്
ആഹ് പക്ഷെ നേരത്തെ ആയിരുന്നെങ്കിൽ നമ്മ അങ്ങനെ വെക്കുമ്പോ നമക്ക് ഒരു മോതിരോങ്കിലും മേടിക്കായിരുന്നു ഇപ്പൊ ഒരു മോതിരം പോലും കിട്ട
ആഹ് അതെ പരത്തില്ല പറ്റത്തില്ല അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് ഉം
നല്ലൊരു പൈസ ഇല്ലേ പിന്നെ കൊച്ചിങ്ങടെ ഒക്കെ കിട്ടും അയ്യായിരം രൂപേടക്കവുമ്പോ
ആഹ് അതെ അതെ ഉം പിന്നെ അങ്ങനെയൊക്കെ ഇരിക്ക നിങ്ങളുടെ അടുത്തൊക്കെ ജുവലറികളുണ്ടോ?
ആ ഉണ്ട് ടൗണിന്ന് കൊറച്ച് വരണം ശകലം അങ്ങട് ഒരു എട്ട് കിലോമീറ്റർ
ഇപ്പോ ഇച്ചിരി ഉള്ളിലോട്ടാ ഇല്ല്യ ഞങ്ങളെ ടൗണിലൊ വായ്‌ല കെട്ടോ നമ്മളെ
ആ ടൗ ണീന്ന് ഏതാണ്ട് ഒരു ഏഴ് കിലോമീ ടൗണൊക്കെയുണ്ട് ഇഷ്ടം പോലെ സ്വർണ്ണക്കടയെക്കെ ഉള്ളെ സലം തന്നാ ഏഴ് കിലോമീറ്റർ അപ്പറം പോയി കഴിഞ്ഞാ കൊറേ സ്വർണ്ണ കടയുണ്ട്
മക്കളൊക്കെ പഠിക്കുവാണോ അതോ
ഒരു മോളുണ്ട് നാലു മാസം ആയില്ല
ഒരു കുഞ്ഞാ പൊടിക്കുഞ്ഞാ അല്ല്യോ ഈക്ക് ജോലി ഇല്ല്യോ
എനിക്ക് എനി ഞാൻ ജോലിക്ക് പോണില്ല പഠിച്ച് കഴിഞ്ഞതേ ഉള്ളു
എല്ലാരും പഠിത്തം കഴിഞ്ഞ പഠിത്തം കഴിഞ്ഞാ ഉടനെ പിടിച്ചു കെട്ടി ക്ക്യാ ഇല്ല്യോ
നഹ് ഹാ സാഹചര്യം വരുമ്പം കെട്ടിച്ചങ്ങ് സേടാ ഒരിതുകൊണ്ട് നമ്മള് കെട്ടിക്കാൻ ഒരു വിധിക്കുമ്പം കെട്ടിയല്ലേ പറ്റൂ നമ്മളെപ്പഴായാലും
അവ അവന്തവിടം
ഇനി പഠിക്കാൻ പോ ആ ജോലിക്ക് പോയക്കുവാണ്
ഉം പഠിക്കണം പഠിക്കാതെ നമുക്ക് ഇപ്പോഴത്തെ കാലത്ത് രണ്ടു പേർക്കും കൂടെ ജോലിയൊക്കെ ഉണ്ടെങ്കിലെ നല്ല ഇതാവു
ഒരഞ്ഞൂറ് രൂപ മാറിയ ഒന്നിന മേ ഇല്ല
ആഅതാ പറഞ്ഞേ നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ വളർന്ന് വരുമ്പോ ഇപ്പം അവര് നമ്മളോട് ഒരു കാര്യം ന്തെങ്കിലും ചോദിച്ചാ നമ്മുടെ കൈ കൊണ്ട് കൊടുക്കാൻ പറ്റുവല്ലോ അതു ഒരു സന്തോഷവ അതിപ്പ കുഞ്ഞൊക്കെ വളന്നു കഴിഞ്ഞ് ഞുക്ക് ഇച്ചിരൂട പ്രായവായി കഴിയുമ്പോന്തെ എന്തെിലും ഉം ഞാൻ ട്ടിയെ ഒരു കുട്ടിയെ പരിചയപ്പെട്ടപ്പോഴേ അതെ ഒരു കു പരിചയപ്പെട്ടപ്പ ആ കുട്ടി പറയുവാ യിരുന്നു അതിന് അതിന് പഠിക്കണംന്ന് ആഗ്രഹം ണ്ടായിരുന്നു അതിനെ പിടിച്ച് നേരത്തെ കല്യാണം കഴിച്ചു നേരത്തെ അതൊണ്ട് പ്ലസ് ടു കഴിഞ്ഞപ്പോഴേ കല്യാണം കഴിച്ചു അപ്പ അത് അത്ഔ എക്സാം എഴുതാൻ പോലുംസമ്മ ഇതായില്ല അതിനെ കല്യാണം കഴിച്ചു പിന് പി ഒരു രണ്ട് പിള്ളേരുണ്ട് ഇപ്പൊ എന്നോട് പറഞ്ഞ് നീപ്പ എനിക്ക് ഞാന് എനിക്കത് എഴുതി എടുക്കണം പിന്നെ എനിക്ക്
ആഹ് എനിക്കും ആ ഞാൻ പഠിച്ച് എനിക്കിനി ജോലിക്ക് കേറിയാ മതി. എനിക്ക് ജോലി കിട് ട്ടും ഞാൻ പിന്നിപ്പൊ എനിക്ക് പോവാൻ പ റ്റാത് സാഹചര്യായത്കൊണ്ടാണ് ഞാൻ പഠിച്ചു കഴിഞ്ഞതാണ്. ഇപ് കഴിഞ്ഞതാണ്. ഇനി എവിടെലും
ഉം ഉം
ഞ കമ്പ്യൂട്ടർ ച്ചാണ് അപ്പൊ എവിടേങ്കിലും ഇനി കി റ്റ്ലോ അതായോണ്ട് പെട്ടെന്ന് ട്ടും
മാത്രമേ നമുക്ക് എന്തെങ്കിലും രു നല്ലയൊരു നമ്മുക്ക് എണിങ്ങ്സ് വേണം എപ്പോഴും ലേണിങ്സ് വേണം അത് നല്ലൊരു കാര്യമാണ് ഇപ്പൊ സ്ത്രീകൾക്കൊക്കെ ഇഷ്ടം പോലെ ആ അതെ സ്ത്രീകൾക്ക് ഇപ്പ മസായി കാര്യ അവർക്ക് സ്വയമായിട്ട് തൊഴില് ചെയ്യാനുലും എല്ലം ഗവൺമേന്റിന്നാന്നെലും ഒത്തിരി കാര്യങ്ങ പ്പളും നമുക്ക് ചെയ്യുന്നുണ്ടല്ലോ സ്ത്രീകൾ ക്ക ആണെങ്കിലും ത്തിരി എ കാര്യങ്ങളൊക്കെ അവര് ചെയ്യുന്നുണ്ട് അപ്പൊ അതാര് വന്നന്ന് പറഞ്ഞാലും അല്ലേ സ്ത്രീകൾക്കൊക്കെ ഒത്തിരി തന്നെ കുടുംബശ്രീ കുടുംബ സ്ത്രീ ക മായിട്ട് ചെയ്യുന്നു സ്വയം പര്യാപ്തത നേടി അവര് അവർക്ക് പിന്ന അതുപോലെ അതുപോലെ വീടുകളിൽ ഓരോത്തര് ജോലിക്ക് പോകുന്നത് സ്ത്രീകൾ അങ്ങനെ വീടുകളിൽ കുത്തിയിരിക്കുന്നില്ലല്ലോ ഇപ്പൊ അവര് അവരുടെയാ അവരും തുല്യായിട്ട് തന്നെ അവര് പോറ്റാൻ നോക്കുന്നുണ്ട് അത് നല്ലൊരു കാര്യവാ അതെ അങ്ങനൊക്കെ നല്ലൊരു കാലഘട്ടമൊക്കെ ഒത്തിരി പുരോഗമിച്ചു പോയി കണ്ടെത്ത്
ആഹ് അതാ പണ്ടത്തെ പോല ല്ലല്ലോ ഇപ്പൊ
ആ അതെ വീട്ടിലിന്ന് വിടത്തില്ല സ്ത്രീ കളെ വിടത്തുവില്ലല്ലോ ആ നിങ്ങളും പോ അത് തന്നെയല്ല അന്ന് അത്രയും ചെലവ് ഇല്ല അത് ഇല്ലേ ഇത്ര ചെലവ് വരുന്നില്ല
ആഹ് അതാണ്
അന്നും ചെറുപ്പാരുന്നില്ലേ ഒരു രണ്ടും പിള്ളേരെ വ ത്തണം കിലോ പേരുടെ ചെലവ് വരുന്നില്ല ഇത്രേം പക്ഷെ ഇപ്പ അതിനനുസരിച്ച് നല്ല ചെലവല്ലേ അഞ്ഞൂറ് രൂപ നമ്മളങ്ങോട്ട് ണുന്നില്ല ആഹ് എന്താ അങ്ങനെ ഒന്നും നോക്കിയോണ്ട്